ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഭക്ഷണം കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിക്കണം അത്രേ നിങ്ങള് ഭക്ഷണം കഴിച്ചാ എന്താ ഭക്ഷണം?
ഞാന് ചിക്കന്
കോഴിയാ കോഴിക്കറിയും ചോറുവാ
ആഹ് ആഹ്
ആഹ് ഞാൻ ഇതാ ഞാൻയില്ല എനക്ക് മീൻകാരൻ മീന്റെ ആള് വന്നിന അങ്ങനെ അതൊണ്ട് അയ്ല കിട്ടീന് വല്യ മൂന്ന് അയ്ല അങ്ങനെ തേങ്ങ അരച്ചിട്ട് ഇത് കറിയും വെച്ച് പൊരിക്കു ചെയ്ത് ചോറ് വഴിച്ചിടുക്ക കഴിക്കണം അത്ര കഴിച്ചിട്ടില്ല കുട്ടികൾക്കെല്ലും കൊടുക്കണം അത്രേ അത് ഇന്ന് ഭക്ഷ ലീവ് ആന്നല്ല അതുകൊണ്ട് ഭക്ഷണം രാവിലത്തത് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിന് അതൊണ്ട് അത് കഴിക്കണ അത്രേ ആഹ് ഇപ്പൊ മഴ കൊറഞ്ഞിട്ടുണ്ട്
ആഹ് ഇവിടെ മഴ പെയ്തോണ്ടാ
ആഹ് അവിടെ അവധി പറഞ്ഞിനാ
ഇല്ലേ അവധിയില്ല
എന്നാ നാളെ ഉണ്ടാവാ രിക്കും
ആഹ്
ഉം വീട അവധി പറഞ്ഞേനല്ല നാളാവധിയൊന്നും ഉണ്ടാവൂലലൊ
ആഹ്
വേറെന്താ വിശേഷം ഇങ്ങ ടൂറെല്ലും പോക്ക്ണ്ടാ എവിടെയാ പോയിനി
ഞങ്ങള ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവും
ഞമ്മളതാ ഞമ്മളങ്ങ് ഊട്ടി പോയിനി ഊട്ടി പോയിനാ
ആഹ് ഊട്ടി പോയിട്ടുണ്ട്
ഊട്ടിയിലെ മൈസൂരിൽ പോയിനാ
ആഹ് മൈസൂർ പോയിട്ടുണ്ട് മൈസൂർ പാലസൽ പോയിക്ക് ഊട്ടി പോയിക്ക്
സൂമിൽ സൂമിലെല്ലും പോയിനാ
ആഹ് സൂമലൊക്ക് പോയിനീ
സുൽത്താല എങ്ങനെയുണ്ട് നല്ലല്ലേ മൃഗങ്ങളെല്ലാം കണ്ടിട്ടില്ലേ
ഓ പാമ്പ്ണ്ട് അഹ് ജിറാഫ് കയറുമ്പ തന്നെ ജിറാഫാ ആനാ
പിന്നെ വേറെ പക്ഷികള് വേറെ എന്തെല്ലോ ഉണ്ടായിരുന്നില്ലൊ അവിടെ ഭക്ഷണ ഒന്നും എടുക്കാൻ പറ്റൂല്ല അല്ലല്ല അത് അ അകത്ത്
ഇല്ല കൊറേ നടന്ന് കാണാന്ണ്ട്
ഉം നടന്ന് ക്ഷീണം പിടിക്കാനുണ്ട്
ആഹ്
പിന്നെ പാലസില് നല്ല ഇല്ല കാണാ അവിടുന്ന് വരാൻ തോന്നുന്നില്ലാല
ഇല്ല ആടെ വെള്ളച്ചാട്ടോ അതൊക്കെല്ലേ മ്യൂസിക്ന സ്ച്ച് വെള്ളംങ്ങനെ ചാടൂ
ആഹ് അങ്ങന്നെ എന്താന്ന് കുറേ അവിടുന്ന്ന്ന് ഒന്ന് തൊടാൻ പറ്റി വല്യച ശ്രദ്ധിക്കൂല അവര്
ആഹ്
വേറെന്താ
വേറെ എന്താ
വൈകുന്നേരം എന്താ ചായാക്കന്ന്
ചായക്ക് ഉന്നക്കായിട്ട് ഉണ്ടാക്കണം
ആഹ് കായട ല്ലേ
ആഹ് കായടാ അത് അധികം പഴുക്കാത്ത പഴല്ലേ
ആഹ്
അത് പിന്നെ ആവിക്ക് ചൂടാക്കിട്ട്
ആഹ എന്നിട്ട്
എന്നിട്ട് നമ്മടെ നൂൽപുട്ടിന്റെ അച്ചില്ലേ
ആഹ്
അത് ഇട്ടിട്ട് പീച്ചും
നൂൽപുട്ടിന്റെ അച്ചിന്റെ ഉള്ളിൽ കയറ്റും എന്നിട്ട്
എന്നിട്ട് പീച്ചും
ഏഹ്
എന്നിട്ട് പിന്നെ അവൾപ്പോ നൂൽപുട്ടിന് ഇതാക്കൂല്ലേ അതുപോലെ
ഏഹ് ചൊറക്കും ഇങ്ങനെ ചോർക്കുന്ന പോലെ ചോർക്കല അന്നേരം അടിയിലൂട്ടവരും
ആ അടിലോട്ടൊങ്ങ് വരൂ
അന്നേരം ച അടി ഒടക്യന്നും ചെയ്യണ്ട
ഒടക്കൊകയും ചെയ്യണ്ട അയ്കറുപ്പ് വിത്തില്ലേ അത് പിന്നെ അയിന്റെ ഉള്ളിലേക്കാവും
ആഹ അങ്ങനെല്ലേ
ആ
ഞാ ഇന്ന വ ഒരു നല്ലൊരു ഒന്ന് കിട്ടി ടാസ്ക് കിട്ടി അല്ലെ അനക്കറിയില്ല അത് അതിനെ കുറിച്ചിട്ട്
ഏഹ്
അകാരണം നമ്മള് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ലോണ്ണം ഉടക്കല്ലാം കൊറേ റിസ്ക് എടുക്കണ്ടേ അത് ഇത് നല്ലോണ്ണം വേം ആവോ അമർത്തേണ്ടി രും
അല്ല അധികം അമർത്തണ്ട
നിങ്ങളി ആ നൂൽപുട്ട് അമർത്തുന്ന മോഡൽ ഇങ്ങനെ ചുറ്റുന്നതാ തിരിക്കുന്നതാ ആ അതാണ്ല്ലേ ആഹ് അമ്പത്തേ ഭയങ്കര റിസ് ന്നല്ല അതന്നെ എന്നിട്ടെന്താ പ്പണ്ടാക്കല്
എന്നിട്ട് അതിനുള്ൽ നിറക്കാന് തേങ്ങയും പഞ്ചസാരയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ
തേങ്ങയിലാ നിങ്ങള് ചെയ്യാ മുട്ടിയിലല്ല
എല്ലാ തേങ്ങയില്
അതെയ നമ്മള് മുട്ടയാണ്
മുട്ടല്ലേ ഞാൻ ഇല്ല അങ്ങനെഇതുവരെ ചെയ്തിട്ടില്ല
അറിയോ
ഇല്ല അറിയില്ല
അത് മുട്ടിയിലാന്ന് ഞമ്മള് എല്ലാരും ആക്കല് മുട്ടന്ന് വെച്ചാൽ മുട്ടയില് പഞ്ചസാര ഇടൂ നമ്മളിപ്പോ രണ്ട് മുട്ടിയെങ്കി രണ്ട് ചെറിയ ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഏലക്കായി പിന്നെ അണ്ടിയും മുന്തിരിയും പശു നെയ്യ് ഇടുമ്പോ അതില് വെളീച്ട്ട് ഈ മുട്ടിയും പഞ്ചസാരയും ഇട്ടത് ഇങ്ങനെ നല്ലവണം വറുത്തെടുക
രണ്ടും മഞ്ഞീ വെള്ളയും എടു എടുക്കൂ
ഫുള്ളും ആഹ് സാധാരണമുള്ള മു ട്ട ഒടച്ചു കയിഞ്ഞാൽ നമ്മൾ എത്രെയാണ് വാക്കുന്നത് അതിന്റെ സ്പൂണിന് കണിന് ചെറിയ സ്പൂണിന്റെ കണക്കിന് പഞ്ചസാര ഇടും ഏലക്കായും അത് നല്ലവണം കടിയും കടഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളി പശു നെയ്യ് വെക്കു പശു നെയ്യാ ഓയിലാ എന്തായാലും പ്രശ്നയില്ല പശു നെയാ നമ്മൾ ആക്കല് അതിൽ എന്നിട്ട് അൻ ണ്ടിയും മുന്തിരി നമുക്ക് എന്താ ഉള്ളത് എല്ലാം ഇട്ടിട്ട് ഒന്ന് കുറച്ച് ചൂടാക്കിട്ട് ഇത് ഇട്ടിട്ട് നല്ലണ്ണം വറകും ബറവുപോലെ ആക്കീട്ട് നമ്മളീ ഈ ഉണ്ട പിടിച്ചിട്ട് ഉണ്ട പോലെയാക്കും അല്ല അട പോലെ യാക്കും, അല്ല ബോളു പോലെ ലേ ആക്കു
ഏഹ് ആഹ്.
അങ്ങനെ ചെയ്യല് എല്ലാ നമ്മളിപ്പോ ഇത് തേങ്ങ പ അഥവാ മുട്ട അഥവാ ഇല്ലാത്ത സാഹചര്യയിങ്കില്
ആഹ്
മുട്ടിയും പഞ്ചസാരയും മിക്സാക്കിട്ട് അല്ല തേങ്ങയും മിക്സാക്കിട്ട കു
അങ്ങനെ ആക്കുലേ
നഞമ്മള ഇട്ന്നൊന്നും അങ്ങനെ തേങ്ങയില് മാത്ര ആക്കൂല.
ഇല്ലല്ലേ എറച്ചിടെ എറച്ചിയട പോലെ ഒണ്ടാക്കുവോ നിങ്ങള് ആഹ് ഉന്നക്കായി ഉന്നക്കായിന്റെ മോഡല് തന്നെ പരത്തിട്ട് എറച്ചി ആഹ് അട മോഡല് ആഹ് എറച്ചിടെ ഒണ്ടാക്കുവോ
ഉണ്ട മോഡൽ ഉണ്ട് പിന്നാ ഉണ്ട ബോള് ആപ്പിൾ മോഡല്
ആഹ് ആഹ് ഞങ്ങളതിന് പറയാ മീൻ കല്ലുമ്മുക്കായി തിന്നാ എറച്ചിട്ടാലും പറയും മീൻ കല്ലുമ്മുക്കായിന്ന് മീനിയിട്ടാലും പറയും മീൻ കല്ലുമ്മക്കായ് ഉം
ആഹ് നമ്മ ഊട് മോഡല് എന്തിട്ട് ചെറിങ്ങനെ മുറി പോലെ ഉടുക്കൂ ആപ്പിൾ പോലെ നാരങ്ങിലും ഇങ്ങനെ മേലെ മുന്തിരി വെച്ചിട്ട് സ്റ്റൈൽ ആക്കിട്ട് കൊണ്ടു പോകുമ്പലും വിര്ന്ന് പോകുമ്പലും. സാതി നമ്മള് റോളായിട്ട് ആക്കില് കൽമാസില് ആക്കിലിണ്ടാ
അത് അൻക്കറിയില്ല.
കൽമാസംന്ന് വെച്ചാ കല്ലുമ്മക്കാ അയിന് മാവില്ലേ
ആഹ് ആഹ്
അമ്മ ആവ് എടുക്കും എന്നിട്ട് അമ്മ എറച്ചി പ ഇറച്ചിപ്പണ്ട് സമൂസൊക്കുള്ള ഭണ്ടൂല്ലേ
ആഹ് ആഹ്.
ആ പണ്ട് വിട്ടിട്ട് നമ്മൾ ഇപ്പൊ കായടെ ചൊറക്കുന്ന പോലെ ചൊർക്കും എന്നിട്ട് അത് ആവിയല് വേവിക്കൂ
എന്നിട്ട് ഉപ്പു മുളക് ഇട്ടിട്ട് പൊരിക്ക്യും.
പൊരിച്ചെടുക്കും വെളുത്തുള്ളി ഇട്ടിട്ട് ഒടച്ചിട്ട്
ആഹ് ആഹ്
അതിനെ കൽമാസു എന്ന് പറയും
ആഹ്
അന്റെ കുട്ടികളൊന്നും അങ്ങനെ തിന്നൂല എന്താ പറയാ നിങ്ങളെ നാട്ടില് എറച്ചിയെടെ എറച്ചിടെ തൊലിയോടാക്കുന്നല്ലേ സമൂസ
അതല്ലേ ഇവിടെ അങ്ങനെ വിത്യാസം ഉണ്ട്
അതെ അങ്ങനെയായിരിക്കുയെന്നാ
പിന്നെ എറച്ചി പത്തിരി ഒണ്ടാക്കും
എറച്ചിപ്പത്തല ആക്കിയലെന്ത് ദോശ ചുട്ടിട്ടല്ലേ
അത് അത് ഞങ്ങടെ തെറപ്പത്തില് പറയും
എന്താ പത്തല് തെറപ്പത്ത് പിന്നെ എറച്ചിപ്പത്തല് എന്ന് പറയുന്നത് എന്താ
എറച്ചി നമ്മള് സദാ പിന്നെ പുയിങ്ങലരി കൊണ്ട് അരച്ചിട്ട് അത് പരത്തിറ്റ് അതില് മസാല വെച്ചിട്ട് പിന്നിം പര്ത്തി വെക്കു അങ്ങനെ. മൂന്നാല് ലയർ മൂന്നാല് ലയറായിട്ട്
ആ എന്നിട്ട് വെച്ചിട്ട് എന്താ ആവീല് വേവിക്കലാ
ആവി ചെവിക്കുവ രസം ഉണ്ടാേ
പത്തെലി പത്തല് പോലെ പരത്തലാ
ആ പത്തൽ പോലെ പരത്തണം അല്ല നമ്മ ചോറ് വെക്കുന്ന അരി പുങ്ങലരി
ആ പുയങ്ങലരി വ എങ്ങനെയാക്കാ ചൂടുവെള്ളത്തിൽ വേവിക്കു പൊതിർത്തി വെക്കും
കുതിർത്തി വെക്ക എന്നിട്ട് നല്ലണ അരിക്ക
ആ ആര അരച്ചിട്ട്
പത്തിരിയാക്കി പത്തിരി പോലെ പരത്തിയിട്ട് അതില് മസാല വെക്കാം പിന്നെ ലെയർ ഇട്ടിട്ട് പിന്നേം മസാല ആക്ക അങ്ങനെ മൂന്നാല് ലെയർ ആക്കിയിട്ട്
ആഹ് അന്നിട്ട് ആവീൽ വേവിച്ചിട്ട് തിന്നലി അത് രാവിലെ നല്ലതല്ലല്ലേ
ആഹ്
അവ ഒന്ന ആക്കി നോക്കണം ആഹ് എല വെ
എലേല് ഉം
നല്ല ടേസ്റ്റാ
നല്ല ടേസ്റ്റാ പിന്നെ അവത്തന്നെ ആഹ് ഇ ആ അതന്നെ ഇറച്ചി മസാല തന്നെ മറ്റേ നമ്മള് തൊ തൊറ അപ്പത്തില് അരയുന്നത് പച്ചരിയും അതുപോലെ തന്നെ നമ്മള് ഏ നെയ്ച്ചോറിനരി
ആഹ്
അത് രണ്ടും ഒന്നിച്ച് പകർത്തു പകുതി പകുതി ആയിട്ട് എന്നിട്ട് അതിൽ കുറേ തേങ്ങ ഇടും ഒരു തേങ്ങ ഇടും ആ ഒരു മുട്ടയിടും
ആ മുട്ട അതറിയ എന്നിട്ട് നേർങ്ങനെ പോയിട്ട കിട്ടില്ല അയ്‌ന്റെ മേലെ ആദ്യം ഡാൽഡ ഇട്ടിട്ട് ആദ്യം കീറ്റുഴി അത് കറിയില് കൂട്ടുന്ന അല്ലേ
ഏങ്ങനെ
ആ അത് പറയാ ഞമ്മ അത് ഇഡ്ലി മോഡൽല്ലാക്ക ഇഡലി ഇല്ലേ ഇഡലി ച്ചുടുന്ന മാവില്ലേ പാത്രം അതില് ഫസ്റ്റ് ഈ മാവ് കുറച്ചോഴിക്കും എന്നിട്ട് മസാല ഇടും എന്നിട്ട് ആദ്യം കുറ എന്നിട്ട് ഇഡ്ഡലി മോഡലി ഞമ്മ ചുടലുണ്ട് അത് നിങ്ങള് പറയുന്നത് ഇപ്പൊ നേര്യരില്
ആഹ് ആഹ് ആഹ്
നല്ല ഭക്ഷണ അയ്ല് നല്ല ടേസ്റ്റന്ന്
ആഹ് നല്ല രസ
മറ്റേ ഇത് ഞാൻ ഇപ്പ ആദ്യമയിട്ട കേട്ടന അത് നോക്കണ ഇണ്ടാക്കിട്ട് നോക്കണ ഇപ്പോ അതറിയില്ല
അതുപോലെ നിങ്ങും മത്തൻ മത്തൻ ചപ്പ് എങ്ങനെയാ വെക്കാ
എന്തെ
മത്തന്റെ ചപ്പില്ലേ
പത്തല് ചപ്പാ
മത്തന്റെ എലയില്ലേ
പത്ത് ഇല്ല അതറിയില്ല പത്തിരിയാ
ഏയ് മത്തൻ
മത്തങ്ങ
ആഹ് മത്തങ്ങ
മത്തങ്ങന്റെ ഇലുണ്ട് ആഹ്
അതെങ്ങനെയാ വെക്കലേ
അത് ഞമ്മ എടുക്കില്ലില്ല
വെക്കയില്ല ആഹ്
മത്തങ്ങനെ എലെനെ കൊണ്ട് വെക്കും
ആ മത്തങ്ങ നല്ല രസ അത്
അതെങ്ങെനാ
അത് അ മുറിച്ചപ്പ് മുറിച്ചിട്ട്ട്ട് നല്ലോണം വേവിക്കും എന്നിട്ട് നല്ലണ്ണം വന്ത്‌ട്ട് ഒടുക്കും അല്ലെങ്കില് മിക്സി ഇട്ട് അടിക്കും.
ആഹ്
എന്നിട്ട് വെളിച്ചെണ്ണയിൽ വെള്ളുള്ളി ഇട്ടിട്ട് വറവെയ്യും നല്ല രസാത്
ഏഹ് ഇത്ടോ കഞ്ഞിന്റെ വെള്ളം ഒഴിക്കോ?
ഇല്ല അതൊന്നും ഒഴിക്കില്ല
ഏതോ ഒരാള് ചീരെനെ കൊണ്ട് കഞ്ഞിന്റെ വെള്ളം ഒഴിച്ചിട്ടാക്കുന്നത് പറയുന്നകേട്ടിനിം റെസിപ്പി
ഏഹ്
അത് പക്ഷേ ഇന്നെവരെ ആക്കിറ്റില്ല നമ്മള് ചപ്പ് വെഷന്ന വിചാരിചിതി അത് ഉപയോഗിക്കുല്ലേ എന്നാ ശരി
ഉം ആഹ് ശരി